പതക്കേ ചായെക്കെ കുടിച്ചോ?
ഓ ചായൊകെ കുടിച്ച്
ക്കളൊക്കെ കളിക്കാൻ പോയതാ
അല്ല മോനൊറങ്ങാണ്
ഏഹ് ഒറങ്ങാണോ ഉം പിന്നെന്തൊക്കെ ഉം ഉം ഉം ഇന്നട്ടെ എന്തയിനി പരിപാടി ആഹ് ഞാൻവിടെ ടുക്കാണ് ഞങ്ങള് അങ്ങരു സ്ഥലം വരെ പോയിനി അതൊക്കെ കഴ്ഞ് വന്ന്ക്കാണ്ട് ഇപ്പോ എന്താണ് ഇവിടെങ്ങനെ കെട്ക്കാണ്
ഓഹ് അവിടെ പോയത്
ഇതിന്റെ ഒരു ചെറിയൊരു ബിസിനസ് ഇങ്ങനെ തൊടങ്ങിണ്ട് അപ്പൊ പിന്നെ അതിനെ കുറിച്ച് സാ ധനെ ങ്ങനെ ഓർഡർക്കെ കിട്ടിയപ്പോ അതിന്റെ കുറച്ച് സാധനൊക്കെ വാങ്ങാ
ഓഹ് ആഹ് ഞാൻ ക്രാഫ്റ്റിന്റെന്നെ ബിസിനസ് ന്റെതിലാണ് ഞാൻ കൊറ ആയിതൊക്കെ തോടങ്ങിട്ട് ആഹ്
ഏ ഏ എന്താണ്ങ്ങക്കയ്മന്നെന്താണ് മെച്ചം കാര്യങ്ങളൊക്കെണ്ടോ
നമ്മള് ഗിഫ്റ്റ് ഒക്കെ ചെയ്ത് ത്ത പിന്നെ നമ്മൾ പോയ എക്സ്പെൻസ് അതൊക്കെ കൂടിയിട്ട് കുറച്ചൊക്കെ കിട്ട് ട്ടും പിന്നെ ആ ഞാനിപ്പോ ഇന്നിപ്പോ ഒരു വർക്ക് ചെയ്യാനിരു ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ ചെയ്ത് കൊടു ത്തു ഞാനിപ്പോ ഇന്ന് പോയി വാങ്ങി കൊണ്ടോയി കൊടുത്തു പിന്നിപ്പോ കഴിഞ്ഞസ് കഴിഞ്ഞ ആഴ് ഒരു റിംഗ് ആൽബം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോ ഇപ്പൊ ഈ സ്കൂ തുറക്കണ ഇടേൽ നെയിംസ്ലിപ്പ് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് ഇപ്പം അങ്ങനെ മുന്നോട്ട് പോവണ്ട്ല്ലേ എന്താഇങ്ങനെ ബിസിനസില് എന്താ നമുക്ക് ഭയങ്കര ടഫും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തെങ്കിലും
കൊറച്ച് ആ ഇരിക്കണം ക്ഷമ വേണം അതാണ്‌ ഏ പിന്നിപ്പോ ഫോണില് ആയോണ്ടേ അവര് ആ ആ ഫോണിലെ കുറച്ച് എഡിറ്റിങ്ങും അതാണ് ക്യാൻവാ ആപ്പിലൊക്കെ ആണ് എടി
അ അ അ അ അ അ അ അല്ലേ ഇപ്പം എല്ലാരും ഓരോ ബിസി ബിസിനസ്സ് ആയിട്ട് ഇപ്പൊ തുടങ്ങല്ലേ അപ്പൊ വീട്ടില് ഇരിക്കണആള് എല്ലാർക്കും എല്ലാർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം ഇല്ല ഓഡറ് കിട്ടാൻ എന്തെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ വരുന്നുള്ളൂ പഠിച്ചിങ്ങനെ വരുന്നുള്ളൂ അപ്പങ്ങട്ട് വേണം നമ്മള് പഠിച്ചിട്ട് വേണം ഓർഡർ ഒക്കെ ഒന്ന് വാങ്ങാൻ അങ്ങനെ ഇപ്പം എല്ലാ ല്ലാരും അങ്ങനെ ചെയ്
ഇപ്പൊ പൊതുവെ ആൾക്കാര് ഇപ്പ ഈ ഗ്രാഫ്റ്റിന്റെ ആ ഗ്രാഫ്റ്റിന്റെ പേജ് തുടങ്ങിയോണ്ട് അങ്ങനെ ചെയ്ത് അപ്പൊ അങ്ങനെയാണ് കൊറേ ആൾക്കാരൊക്കെ എക്സ്പെൻസ്ക്കെ ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെയെ ആ അപ്പം എല്ലാരും അതാണ് എന്തേ ആ വരുമാനം എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങി ടങ്ങി അങ്ങനെയാണ് തൊ ക്രാഫ്റ്റ് ആണ് ആ അധികം അധികം ആൾക്കാരിപ്പോ അതങ്ങനെ ചെയ്യുന്നുണ്ടേ ആഹ്
റ്റ് കൊടുക്കണമെങ്കിലും നമു എന്താ ഇപ്പൊ പണ്ടത്തെ പോലെല്ലല്ലോ എല്ലാത്തീനും ഒരു ഗിഫ്റ്റ് ആയിട്ടാണല്ലോ നമ്മളിപ്പോ എല്ലാം ചെയ്തൊണ്ടിരിക്ക ആ അപ്പൊ പിന്നെ നമ്മുക്ക് ഇന്നത്തെ കാലം അങ്ങനെയാണ്.
ഇനിപ്പോ നമ്മള് പൊറത്ത് ആൾക്കാരെ ചേയിപ്പിച്ചാണെങ്കിൽ ഒരു സംഖ്യ ആവും.
ആവലേ.
ആവും ആവും
അപ്പൊ പിന്നെ ഞാൻ പറയും ഞമ്മക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ മ്മെ നമ്മള മക്കക്ക് കൊടുക്കണമെങ്കിലും ഇപ്പൊ നമ്മുക്കൊരു നമ്മളായിട്ട് നമ്മുക്ക് ഇഷ്ട മുള്ള പോലെ നമുക്ക് ചെയ്യാം
ചെയ്യ ആ അതെ
വേറെ ഉള്ള പോലെ ആകുമ്പോ എവിടെ ഏതാന്നൊക്കെ ഇ ഞ്ഞപ്പോ കൊണ്ടു തരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടേക്കണം അപ്പ ഞമ്മൾ പഠിച്ചാല് ഞമ്മക്ക് തന്നെക്ക് വേറെള്ളവർക്കും ചെയ്ത് കൊടുക്കാം. നമ്മക്ക് കസിൻസുകളൊക്കെ നമ്മുക്ക് ഓർഡർ തരിയാണെങ്കിൽ കൊടുക്കാം ആ പിന്നെ ഞമ്മക്കിനെ എന്താ ആർക്കും കൊടുക്കണെങ്കില് ഞമ്മക്ക് കൊടുക്കും ചെയ്യ ഒന്ന് പഠിച്ച വെച്ചാല് നല്ലതാണ്. അല്ലാത ഇപ്പൊ ഒരു ഒരു ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരേ ഒരു ബൊക്ക കൊടുത്ത ഇത് സ്വീകരിക്ക അങ്ങനെയാണല്ലോ.
അതെ
അപ്പ പിന്നെ ഇങ്ങക്ക് ഇപ്പ എന്തായിലും ഇത് പിന്നെ എന്തായി
ഇന്നിപ്പ ചെയ്തു കൊടുത്തു ഇതേമാതിരി നാളെ ഒരു എന്താ കസ് മ്മന നാളെ പോവയാണ് അപ്പൊ ഹസ്ബൻഡന് കൊടുക്കാനാണ് ഒരു ഒരു ബൊക്കി ഒരു ഹാമ്പറു ആണ് സെറ്റ് ാക്കിയത് മം മം.
അതെ ഇന്ന് എല്ലാർക്കും സർപ്രൈസ് ആണല്ലോ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് അങ്ങനെയൊക്കെ ഒ ആഗ്രഹിക്ക ഉ അതെ വള്ളത്തിനിപ്പൊ ഒരു മുട്ടായി കൊടുക്കണെങ്കിൽന്ന പണ്ടത്തെ പോലെ നമ്മളൊ ഒരു മുട്ടായി പെട്ടിയായി കൊടു ലല്ലല്ലോ അയിനും പല എല്ലാം നിന്നും നമ്മൾ എന്തക്കെ കൊണ്ടോണ്ട് അതൊക്ക പ്പ ഒരു ഹാമ്പർ ആയി കൊടുക്ക
കൊടുക്ക, ആ ഇപ്പൊ പൊതുവ ആൾക്കാർ അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ബർത്ത് ഡേ ആന്നിവർസറി എന്തായാലും ഇപ്പൊക്കല്ലാരും ഒരു ഗിഫ്റ്റ് പോലെ സർപ്രൈസ് ആയി കൊടുക്കല്ലേ. അ
ആ അതാണ് അപ്പൊ ഇന്നത്തെ കാലം എന്നൊക്കെ പറയണ അ നൊരു പ്രാധാന്യം തന്നെ ഈ ക്രാഫ്റ്റ് ഗിഫ്റ്റ് പറയുന്നതലെ
ആ അതെ
അതെ അപ്പൊ അങ്ങനെ നമ്മള് ങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി വെച്ചാല് മുന്നോട്ട് ചെ ചെറുതായിട്ട് വസ് റ്റോന്നും ഞമ്മക്ക് അത്ര ല് ലാഭം കി ട്ടിന്ന് വരൂല കൊറെ തളർത്താൻ ആളുകൾ ഉണ്ടാവും അതൊന്നും നമ്മള് നമ്മ ഒരു മനസ്സിലൊരു ഉദ്ദേ
ആ പൊതുവേ ആൾക്കാര് പറയും ഇതുകൊണ്ടൊക്കെ എന്ത് നേ എന്ത് നേട്ടം നേടാനാണ് ഇതൊക്കെ ഒരു മുന്നോട്ട് പോവ അങ്ങനൊക്കെ ഒരു ഒരു പറയലാണ് ഏകദേശം ആൾക്കാർക്കൊക്കെ
ആ ആഹ് ആഹ് ഞമ്മള് അപ്പ അതൊന്ന് നമ്മൾ ഒരു മൈന്റിന് നമ്മുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളരു കാര്യം ഉണ്ടെങ്കിൽ
ആ എനി ആ എനിക്കൊരു ക്രാഫ്റ്റിന്റെ ഒരു ബിസിനസ് തുടങ്ങണം പൻ ണ്ടേ ഒരു ആഗ്രഹ ആയിരുന്നു പക്ഷെ തുടങ്ങ തുടങ്ങ നമുക്കൊരു എങ്ങനെയ തുടങ്ങേണ്ടത് എന്നൊരു ഫസ് സ്റ്റ് ഒരു ഐഡിയ നമുക്ക് വേണല്ലോ ലാസ്റ്റ് പിന്നെ ആ
നമ്മള് ഒ ഫസ്റ്റ് തൊട ക്കുമ്പേ ചെറിയൊരു ബുദ്ധിമു ട്ടുണ്ടാകും പിന്ന അത് തുടങ്ങി വരുമ്പോളാണ്
റ്റാവ ആ അപ്പ പിന്നെ നമുക്ക് എല്ലാത്തിനും എളുപ്പ ഇപ്പൊ നമുക്ക് കുറച്ച് പ്രയാസ് ക്കെ തോന്നും ഏ ചെയ്ത് ചെയ്ത് വരുമ്പോ ആ പ്രയാസ ക്കാൻ പോവോ
ആ ഒരു അവരെ ചെയ്യുമ്പോളോക്കെയാണ് അങ്ങനെ അത് നമ്മക്കും തന്നെ അത് കിട്ടുമ്പോ ഒരു സന്തോഷമാണ് ഇപ്പൊ എന്റെ ഉമ്മാക്ക് എന്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് എന്റെ പെങ്ങമാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ ക്കാണ്ട് അതിനനുസരിച്ച് ഓരോരു സ്റ്റിക്കറും കാര്യങ്ങളുവൊക്കെ ഇറങ്ങല്ലേ
അറിഞ്ഞാണ് അതെ അതെ
ആ അതാണതെ നമ്മള് അപ്പൊ പിന്നെ നമ്മക്ക് അങ്ങനെ ഒക്കെ ചെയ്യുമ്പോ ഹാങ്ങർ ഒക്കെ ഭയങ്കര സു സുഖവായിട്ട് ഇടാൻ പറ്റും പക്ഷെ ഈ ഫോട്ടോ എഡിറ്റിംഗാണ് നമ്മള് കുത്തിയിരുന്ന് സമയം കണ്ട ണ്ടെത്തി ചെയ്യേണ്ടി ഒരു ഞാൻ ഈ ഫോട്ടോ എഡിറ്റിംഗാണ്
ആ അതെ ഫോട്ടോ എഡിറ്റിങ് കൊറച്ച് അത് കറക്റ്റ് ആവണം കുറച്ച് അങ്ങനെ നല്ലൊരു ഒ ഒഴിവ് കിട്ടുമ്പോ അങ്ങനെ ചെയ്യണം
ആ ആ ചെറുച്ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പം
ആ അതെ
അതെ എനിക്കിപ്പോ ഇവൻ ഉറങ്ങുമ്പോളേ അങ്ങനെ എന്തെങ്കിലൊക്ക ഓന്റെ എടില് ചെയ്തവൊന്ന് റെഡി ആവൂലേ അപ്പോ അയിന് അയിനായിട്ട് സമയം ഓൻ ഉറങ്ങുമ്പോള്ളൂക്കെ ആ ശ്രദ്ധ മാറും അതാണ് അയിന്റെടേല്
നിങ്ങക്കും എല്ലാരും എന്തെങ്കിലു ഒക്കെ ആയിട്ട് ചെയ്യാം അ വീട്ടിലിരിക്കുന്ന സ്ത്രീകള് നമ്മക്ക് നമുക്കായിട്ട് വരുമാനം കാര്യങ്ങളൊ ക്കെ ചെറുതായിട്ടുണ്ടെങ്കി ഞമ്മക്ക് അങ്ങനൊരു നല്ലൊരു ഇതാണല്ലോ അങ്ങനെ
ഇപ്പം ഫോ ഫോണിലധികം തുറന്ന ഫുള്ള് ക്രാഫ്റ്റിന്റെ
ഇതിപ്പോ നമ്മക്ക് കടെന്ന് വാങ്ങുമ്പോ എങ്ങനെ നമ്മക്ക് ക്ക് കൊറവുണ്ടോ പൈസക്ക് എന്താ കുറവ്
ഹോൾസെയിലായിട്ട് ആ ലാ അല്ല ഹോൾസെയില് പോയി വാങ്ങിയാല് വില കുറവുണ്ട് ചേ ആം അങ്ങനെ പോയി വാങ്ങാണെങ്കില് വില കുറവുണ്ട്
ഞമ്മള് അയിന് മെനക്കെട്ട് പോണംല്ലേ ഒന്ന് ഇറങ്ങണം
അതെ അതെ
അത് അതുതന്നെണ് സ്റ്റൈലൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഓഫറും കാര്യങ്ങള
പക്ഷെ നമുക്കത് നമ്മൾ പോയി വാങ്ങുമ്പോൾ നമുക്കത് നമ്മൾ ക ക കണ്ട്ക്കാണ്ട് വാങ്ങണം മറ്റേ ഇൻസ്റ്റലൊക്കെ ഓർഡർ ആക്കിയാല് എന്താ നമ്മൾ ഇവിടെ എത്തിയിട്ടല്ലോ അത്പ്പോ നമുക്ക് നഷ്ടം വരുമോ എങ്ങനാണോ എന്താന്നൊന്നും അറിയില്ല ആ ഒരു വ്യത്യാസം മാത്രണ്ട് ആ ആ പൈസ
ഫസ്റ്റ് ആ പൈ ത് കൊറച്ച് ഫാൻസിഉടുപ്പ് വാണ്ടി വരും
വാങ്ങി ഹേ
അതെ അങ്ങനെക്കെആണ്ല്ലെ
സാധനൊക്കെ വാങ്ങ ഒറ്റക്ക് പോ പോവലാണോ
ഇല്ല ആരെങ്കിലൊക്കെ കൂട്ടും ഓർ ഞങ്ങള് സാധനം വാങ്ങി വെച്ചിട്ടുള്ളൂ ഇനി അത്‌ ചെയ്തു ഒന്ന് ചെയ്തോക്കണം ആദ്യം ഞമ്മളൊന്ന് ഇജ്ജ് ചെയ്തോക്കണ്ടേ എങ്ങനെ ഏതാന്നൊക്കെ അറിഞ്ഞാലല്ലേ ഞമ്മക്ക് വാങ്ങി കൊടുക്കാൻ കഴിയുള്ളു പക്ഷെ വരും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അതൊന്നും നമ്മള് അങ്ങനെ പറഞ്ഞില്ല നമ്മളൊരു മനസ്സിലൊരു ഉദ്ദേശം ണ്ടെങ്കില് അത് നമുക്ക് എങ്ങനെങ്കിലുംങ്ങണ്ട് അത് ചെയ്യണം കൊടുക്കണം എന്നൊക്കുള്ള ഒരു ആ ഒരു മൈൻഡ്ങ്ങട്ട് വന്നാല് കേ ആര് പറയണതും എങ്ങനെ സമയം ക്കെ കണ്ട് അങ്ങനെയണല്ലോ അങ്ങനെ എന്താ ഈ എന്നിട്ട് ചായകുടി ഒക്കെ കഴിഞ്ഞോ അ
കുടിച്ച് ചായ കുടിയൊക്കെ കഴിഞ്
ആ ആ എന്താ സ്പെ ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ
ഇപ്പൊ ഇന്ന് പഴം പൊരിച്ച ക്കായിരുന്നു ആ ഇന്നിപ്പോ ആ ക്രാഫ്റ്റിന്റെ വർക്ക് ക്രാഫ്റ്റിന്റെ വർക്ക് മ്മേ ഇരുന്നിട്ട് ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ടെള്ളൂ കുളി കുളിയൊക്കെ കഴിഞ്ഞപ്പോ കു കഴിച്ചേ ഇപ്പ ചായെക്കെ കുടിച്ചിട്ടൂള്ളൂപ്പം ഇന്നായ സമയം ഇന്നു കൊടുക്കേണ്ടൊരു വർ കരുന്നേ അതെ
അതെ അതെ. ആ എന്തായാലു ഞമ്മക്ക്... കൊർച്ചാഅങ്ങട്ട്ങ്ങട്ടും സമയത്തിന്റൊര് ആ ഒരു പ്രശ്നും കാര്യങ്ങളൊക്കെ ഇണ്ടാവും, ഫസ്റ്റൊക്കെ അമ്മക്കൊര് ബുദ്ധിമുട്ടായിക്കെത്തോന്നോ? അഅ് പിന്നെങ്ങനാമ്മള് ചെയ്ത് ചെയ്ത് വന്നാ പിന്നെ നമുക്കൊരു പ്രശ്നല്ലേ ആയി മാറുട്ടോ. അങ്ങനെ കൊയപ് ഇല്ല ഇതുവരെ അങ്ങനൊന്നും എങ്ങനൊന്നപ്പൊന്ന ഇല്ലാ ച്ച് യൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ
ഓ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വേറെന്ന പ്രത്യയാശൊന്നുമില്ല
ഉം ആയിക്കോട്ടെട്ടൊന്നാ ശരി.